ണ്ട് കേൾക്കുന്നില്ലേ?
ആ നല്ല വിശേഷാണ്. അവിടെ എന്തൊക്കെ വിശേഷം, ആ കേൾക്കുന്നുണ്ട്, എന്തൊക്കെയ വിശേഷം.
നല്ല വിശേഷവാണ്. മഴയുണ്ടോ?
ഇല്ല മഴ ഇല്ല. മൂടലാണ്, മ് രാവിലെ എല്ലാം വെയിലായിരുന്നു. മ് ഇപ്പം മൂടലാ.
ഇവിടെ ഇന്നലെ രാത്രി ഇണ്ടായതാണ്, ഇപ്പം മഴ ഇല്ല, നല്ല വെയിലാണ്.
ഏ
മ് വേറെ എന്തൊക്കെണ്ട് വിശേ ശേഷം പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ. നല്ല രീതിയില് കഴിഞ്ഞു.
നല്ല രീതി കഴിഞ്ഞ്. ന്തേ ഫുഡ്‌ ഇണ്ടാക്കി. നിങ്ങൾ എന്ത്ണ്ടാക്കി.
ഞാന് ബിരിയാണി ഇണ്ടാക്കിയെ.
ങേ എല്ലാം പെരുന്നാക്കും ബിരി ബിരിയാണിന്നെ വെക്കാറ്.
ആ എല്ലാ പെരുന്നാളിനും ബിരിയാണി ഉണ്ടാക് ഓ ഫുഡ് ഉണ്ടാക്കും, പായസം ഉണ്ടക്കും, മന് ന്തി പൊതുവേ ബിരിയാ പെരുന്നാളിന്റെ സമയത്തൊന്നും ഉണ്ടാക്കില്ല.
മ്
ഇങ്ങള്ള സമയത്തല്ലേ ഇണ്ടാക്കുള്ളൂ, ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല ഫുഡ് കഴിച്ചില്ല, വ് കുട്ടികളൊക്കെ പള്ളിൽ പോയി വന്നിട്ടുള്ളു. ഈ ഉപ്പിമാരൊക്കെ വരാറായി നല്ല പെരുന്നാളല്ലേനോ? പ്പ വീട്ടിലേക്ക് പോകുന്നു കുട്ടികളെയൊക്കെ കൂട്ടി, പ്പ അവർക്ക് ആ രണ്ടിവസം ലീവായി അപ്പം മേം പോന്നതാണ്. ഇഞ് ഇപ്പം പോകാനൊന്നും കയ്യലുണ്ടാവൂല്ല. മോന് വല്യ മോന് എസ് എൽ സിയാണ്. അപ്പഞ് ആ ട്യൂഷനും ഇതൊക്കെ ആയിട്ട്
ആ സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കെല്ലാം വാങ്ങാനും പിടിക്കാനും ഇല്ലേ? എല്ലാം വാങ്ങിയോ ബുക്കും യൂണിഫോമൊക്കെ. ബുക്ക് യൂണിഫോമും ബേഗൊക്കെ വാങ്ങിയോ
ഇല്ല്യ ബാഗും കൊടേം തൊക്കെ യൂണിഫോമ് കഴിഞ്ഞ പ്രാവശ്യത്തന്നണ്ട് ബാഗും കൊടെക്കെകഴിഞ്ഞ പ്രാവശ്യതെ ഇണ്ട് ഇനിയെണ്ട്രാമുസ് തകങ്ങൾ കിട്ടാനുള്ളൂ
ആ
ആ ഒരാൾ ത് ന്നേ പഠിപ്പ്ർ തൊടങ്ങിയല്ലോ ട്യൂഷനൊക്കെ പോലൊടങ്ങി പഠിപ്പൊടങ്ങിങേ സ്കൂളൊർക്കാണ്ട് നം രണ്ടീസൂടിഅല്ലേ ഉള്ളൂ
അതെതെ സ്കൂള് തൊറക്കുമ്പേത്തിന് പ്പം മഴയൊക്കെ പെയ്യുമ്പോ എല്ലാം പനിയൊക്കെ വരുവല്ലോ ഇപ്പൊ അങ്ങനെയാണല്ലോ വീട്ടിലിരിക്കുമ്പോ ഒന്നും രോഗങ്ങളൊന്നൊണ്ടാവില്ല
ന്നേ ഇല്ല്യല്ല്യ ഇന്ന് തരേ ഒരു കൊയപ്പല്ല്യാനി സ്കൂള് തൊറന്ന് മയയും കൂടിയശി ച്ചിരി മയേം കൂടി ആകുമ്പളെ
അതെ അതെ അതെ മഴയൊക്കെ വന്ന് കഴിഞ്ഞാല് മഴ ഓടിത്ത് കഴിഞ്ഞാലും പ്രശ് മഴ വേണം പക്ഷെ മഴ കൂടി പ്രശ്നാണ്
ഉം ഉം
കൃഷിയൊക്കെണ്ടോ വീട്ടിൽ
ആ കൃഷി ഇത് ഇപ്പോ ഇടെ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് വായേം ആഹ് മത്തന് ചെരങ്ങ കുമ്പളം അങ്ങനത്തൊക്കെ വെള്ളരി
അതെ അതേ അങ്ങത്തെല്ലാം ഇണ്ടായ വീട്ടിൽ ഇണ്ടാക്ക ക നമ്ക്ക് ഫുഡൊക്കെണ്ടാക്കാം
ആഹ എന്റെ എന്റെപ്പ ഞങ്ങള് വീട്ടിലേക്ക് വരുമ്പോം ഇവിടെന്ന് ഇവിടെ വരുമ്പോ ഒന്നുംകൊണ്ടന്നില്ലെങ്കിലും പിന്നെ വീട്ട്ക്ക് വരുമ്പോം ഇവിടുന്നൊക്കെ ഇട്ത്ത് കൊണ്ടു പോവും വരുമ്പോഴത്തുംണ്ടാവൂല അവര് പോവുമ്പോ വല്ല ഇവിടെ ഉണ്ടാവും
ആഹ
പച്ചക്കറിയൊക്കായിറ്റെ
എനിക്ക് പിന്നെ അങ്ങനെ കൃഷിയൊന്നും ചെയ്യാനുള്ള ഏരിയല്ല ടൗൺ ഏരിയാണ്
ആഹ്
ആഹ് ടെറസിലൊക്കെ അങ്ങനെ വെക്കാനുള്ള ഇതേ ഉള്ളൂ ഒയിവേ ഉള്ളൂ പിന്നെ നമ്മള് ആരോഗ്യ ത്തിന് ഏറ്റവും നല്ലത് നമ്മള് വീട്ടിനെന്നെ കൃഷിയൊക്കെണ്ടാക്കിട്ട് കഴി ക്കുന്ന ഭക്ഷണം തന്നെണ്. പുറത്തുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാല് ഏറ്റവും വല്ല്യേ രോ
രോഗങ്ങള്ണ്ടാവും പലേവ്യാതിമര് ന്നുല്ലേ.
അതെ ഐല് മായം ചേർത്ത് ട്ടാണല്ലോ അതില് ടേസ്റ്റ്‌ കൂട്ടുന്നത്.
മ്
അപ്പൊ പല അസുഖങ്ങളും വരുന്നുണ്ടല്ലോ. പുറത്തനിന്ന് ഫുഡെന്നെ ഫാസ്റ്റ് ഫുഡ്ന്നൊക്കെ പറയുന്നതെന്നെ ഇപ്പ ഭയങ്കര ഡെയ്ൻജെറാ.
മ് ങ്ങള് ഫാസ്റ്റ് ഫുഡ് ഫുള്ള് വാങ്ങാറ്ണ്ടോ?
ആ ങ്ങള് ഇല്ല ഞാനതൊക്കെ ഇണ്ടാക്കലാ വീട്ടന്നന്നെ ഇണ്ടാക്ക ലാണ് പക്ഷേ ഞാനിപ്പോര് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്ന്നുള്ളൊരു രീതീല് ഞാൻ പ്രവർത്തിക്കുന്നുന്നത് കൊണ്ട് അതിനോട്ള്ള ഇതൊന്നൂല്ല. അങ്ങനെള്ള കാര്യങ്ങളെല്ലാണ്
ഏ ഞങ്ങളുങ്ങനെ അങ്ങനൊന്നും വാങ്ങാറില്ല. എപ്പളെങ്കിലൊക്കെ തോനുമ്പോ വിർ കാരോ ആരെങ്കിലൊക്കെ വരുമ്പോ പെട്ടെന്ന് വരാണെങ്കിലൊക്കെങ്ങനൊക്കെ വാങ്ങുള്ളൂ.
ആഹ് നമ്മള് അത്യാവശ്യം ഫുഡോ ഉറക്കവും വെള്ളോം ഒക്കെ നമ്മള് ആരോഗ്യത്തിന് തന്നെ നമ്മള് ശ്ര ശ്രദ്ധിക്കണം. അല്ലെങ്കിമ്മളെ ആരോഗ്യം ടയേടായിപ്പോകും. അത് എല്ലാ സമയത്തും നമ്മള് മറ്റുള്ള ഇതെല്ലം കഴിയുന്നതും നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാല് അതൊക്കെ പിന്നെ പിന്നെ ഓരോരോ രോഗങ്ങളൊക്കെ വന്ന് ടയേടാകും
മ്
വേറെ ഫുഡൊക്കെ ണ്ടാക്കാനൊക്കെ അറിയോ
ആഹ് കൊഴപ്പല്ലാതൊക്കെണ്ടാ ക്കും ബിരിയാണി ഇണ്ടാക്കും സ്വന്തായിട്ട് ബിരിയാണി കേണച്ചോകി
ആഹ് ചിക്കനാ ബീഫോ എന്ത്ണ്ടാക്കുക കൂടുതലായിട്ട് ചിക്കനാ കൂടുതലായിട്ട് എന്താണ് ബിരിയാ
ചിക്കനാണ് ഇഷ്ട്ടം ഉം ഇറശി ആഹ് ബീഫ് വല്യാഇഷ്ട്ടില്ലാ എന്നാലും ഭഷിക്കും
ആഹ്
ഉം
പിന്നെ വീടൊക്കെ വീട്ടിലൊക്കെ ആൾക്കാരെല്ലാം ഉണ്ടാവുലേ
ആ എല്ലാവരും ഉണ്ട് വീട്ടിലെല്ലാരും ഉണ്ട് ആങ്ങളമാരുണ്ട് ഏട്ടത്തികളൊക്കെണ്ട്
അതെല്ലാം തന്നെ നല്ലൊര് നമുക്കൊരു ഫാമിലിയാ ട്ടൊക്കെ ജീവിക്കാനാണ് നമുക്ക് ഒരു ഇഷ്ടം ഒറ്റക്കെല്ലാവകുമ്പോ അതെ അതെ അങ്ങനെല്ലാം വനട്ടോ അങ്ങച്ച ഒ ഒറ്റക്കെല്ലാം അകുമ്പോലെ ഒരു പേടിയാണ് എന്നെ ഉണ്ടാക്കാനും ഒന്നും ഭക്ഷ് ഭക്ഷണംന്നുണ്ടാക്കാനൊന്നും തോന്നൂല അങ്ങനെയൊക്കെ ഇണ്ടാവ
മക്കളുണ്ട് അപ്പോ എല്ലാരും പെൺമക്കളന്നെ അഞ്ചാള്ണ്ട് അപ്പോ പേര കുട്ടി ട്ട്യളും മക്കളൊക്കെ ആയിട്ട് കൊറേ ആളുണ്ട്
അതന്നെ ഇവി ഗ്യാസാണോ അ ഓവറേ എന്താണ ധികയിറ്റ് ഉപയോഗിക്കുക ഗ്യാസാണോ വേറകാണോ
ഉം ഇവിടെ വെറകാണ് ഇന്റാടെ ഇൻക്ക് അടുപ്പില്ല അപ്പ ഗ്യാസന് വേഗ ഏ
ആ ഗ്യാസിന്റെ ഇപ്പൊ ഭയങ്കര ക്ഷാമെലേ
ഉം
അതെ
ഗ്യസില്ലാത്തൊന്നുല്ല വെ വിറകടുപ്പില്ലാത്ത ത്തിലൊക്കെ ബുദ്ധിമുട്ടാവും ഗ്യാസിന് ഇപ്പ ക്ഷാമായതുകൊണ്ടേ
അതെ ഇപ്പൊ മുന്നേ എല്ലാർക്കും ഗ്യസ് ഭയങ്കരമായിട്ട് എല്ലാരും പെട്ടന്ന് പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ട് ആരും അങ്ങനെ വിറകടുപ്പിനെ ആശ്രയിക്കൂല ഇപ്പൊ മുന്നേ പണ്ടുള്ള കാലങ്ങളിലേക്ക് മാറിപ്പോയില്ലേ എല്ലാരും വിറകടുപ്പിലേക്ക് മാറി വന്നില്ലേ
ഉം
ഒരു ടൈറ്റായതുകൊണ്ട് അത് നല്ലതു ആണല്ലോ നമുക്ക് ആ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു കനലിൽ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാമല്ലോ
ആ അട്പ്പ്ണ്ടായ ല്ല ഖാണ് ങ്കില് ഇപ്പം അങ്ങനെ ചട്ടിമേലൊന്നും വെല്ലാ ക പിടിക്കല്ലോ ത
ആ അതെ അതെ പുക അടുപ്പ് ആ
ഹാ പോകായി ത് അത് കെ മുറി ഒന്നായിറ്റ് ങ്ങണ്ട രഅവസ്ഥല്ലല്ലോ ഇപ്പോ
ആ അ ഇപ്പ ഇൻഞ്ചക്ഷൻ കുക്കറ് അതെണ്ടല്ലോ ആ അട്പ്പ്ണ്ടല്ലോ കറൻ്റിന്റെ ഫുഡ് കഴിച്ചു
ഏ
അങ്ങനെ പള്ളിയില് പോകാനുള്ള ആൾക്കാരൊന്നുല്ല അതുകൊണ്ട്
വന്ന്ട്ടൊള്ളു
ഓ
മക്കളൊക്കെ പോയിനി പള്ളീല്
ആ
ഇ ഇനി ഉമ്മൻണ്ട് മ്മാന്റെ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ആ ഏ
മഴേ ല്ലാണ്ട്ക്കുമ്പോ നല്ലൊരു ചൂടും കുമിർച്ച വരുന്നില്ലേ
ആ അത് വന്ന് വരും ചൂടാ ണ് ആയില്ല വെയിലല്ലാതിര്ന്നിട്ടേ
ആ അതെ അങ്ങനെയന്ന
ആഹ്
ഇപ്പം നല്ല വെയിലുണ്ട്.
ഉം ഇന്ന് എന്തേ ഫുഡ് ഉണ്ടാക്കി?
രത്രി ഇണ്ടാവും. ചോറും ബീഫും.
ഏഹ് ഇന്ന് നല്ല ബീഫ് എല്ലാടുത്തും ബീഫെ
അതെ
ആ ആ ബീഫ്ന്നെ ഉണ്ടാവുള്ളു ആ ഇവടിത് തന്നെ ബീഫ് തന്നെ പിന്നെ തലച്ചോറിണ്ട് അറവിന് പോവാറ്ണ്ട് എന്റെ അങ്ങനെ തലച്ചോർ കൊണ്ടന്നിക്കിന് ഉം ഉം പിന്നെ ആ അകടി അകിട് ഉപയോഗിക്കാറുണ്ടോ?
ആ ഇവിടെണ്ട് ഇവിടെണ്ട്.
ഉം പിന്നെ
ഇവിടെ നിങ്ങള് വീട്ടിന്റെ അടുത്ത തന്നെയാണോ അറവൊക്കെ പള്ളി കാര്യങ്ങളൊണ്ടോ?
എന്തൊക്കെയിണ്ട് പൊറ
ആ
മോള് തിരഞ്ഞെടുക്കയാണ് കാണാനിട്ടേ ഫോം വിളിച്ചത്
ഓഹ് ആ ഇത് ഇപ്പം എങ്ങനെയാലും ബീഫ് കൂടുതലായിട്ടും കഴിക്കാനും കഴിയൂലാലോ
അവിടെല്ലാരും
ആ ഇണ്ട്
ഉം മക്കളൊക്കെന്തേ?
മക്കളൊക്കെ പഠിക്കുന്നാ.
പത്താം ക്ലാസ്സിലുണ്ട് ഡിഗ്രിക്ക്ണ്ട് പഠിക്കുന്നു പെരുന്നാളൊക്കെ കയി ട്ട് എവിടേം പോകലില്ല ഇന്ന് അവിടം വരെ പോകണം
ഹലോ
ഹലോ പെരുന്നാളിന് എവിടെങ്കിലും പോയിനോ
പെരുന്നാളില് കുടുംബക്കാരോടൊക്കെ പോയി
ആ
മ് ഒരു അഞ്ചാറ് പോയി കുടുംബക്കാര നാത്തുണ്ട് ഒരു നാത്തൂൻണ്ട് പിന്നെ അമ്മായിൻ്റെൂടെ മൂത്തമാടെ ല രാത്രിയിനെ ഇവിടുന്ന് എല്ലാരും വന്നിന്ന ആങ്ങളമാരും ഇമ്മയക്ക് വന്ന് പിന്നെ ഉമ്മാന്റെപ്പോ ഉമ്മ നിന്നുകഴിഞ് എൻ്റെ പ്പോ പോന്ന്
ആ
ഹ്മ്മ്
ആണ് അങ്ങനെ എവിടെ പോയിട്ടില്ല ഇനി ഇന്ന് പോകണത്ര ഇന്നലെല്ലാരും ഇങ്ങോട്ട് പെരുന്നാളായതുകൊണ്ട്
ഞങ്ങള് വീട്ടിൽ ആരുണ്ടാവാറില്ല പൊതുവെ അയൽവാസികളോട് അങ്ങനെ പോവരും ര തര പള്ളിന്ന് വന്ന് ഭക്ഷണം കഴിച്ച് വേഗം മാറ്റി പോവാറുണ്ട്
ആ
അങ്ങനെ എന്ന ഓക്കെ എന്നാൽ ആ ശരി